ആ ഒണ്ട് പിന്നെ എന്തൊക്കെ വിശേഷം?
എല്ലാവർക്കും സുഖം തന്നെ ഇങ്ങനെ പോകുന്നു മഴയുണ്ടായിരുന്നോ അവിടെ
ആ മഴയിണ്ട് ഇന്നലെ നല്ല മഴയായിരുന്നു ഒന്ന് നിന്നിട്ടുള്ളൂ ഇന്നലെ രാത്രി തൊടങ്ങിയ മഴയാണ് ആ അവിടെ ഞങ്ങടെ ഇവിടെ നല്ല മഴയാണ്, ഞങ്ങള് ഇന്നലെ തൊടങ്ങി ഇതുവരെയും മഴയില്ലേ ന്നെ ചെറുതായിട്ട്
അത് ശെരിയാ അത്ര വല്യ മഴയോ ഉം ഉം ഉം ഉം സൗഹൃദം ഇഷ് ടംപോലെ ഫ്രണ്ട്സ് എഹ് കൂട്ടുക്കാരൊക്കെ ഇണ്ടല്ലേ
ആ ഒണ്ടിണ്ട് ഞാന് അങ്ങനെ സു സുഹൃത്തുക്കളങ്ങനെ എനിക്ക് ഇഷ്ടാണ് കുറെ അ അറിയാത്തോരെ സുഹൃത്തുക്കൾ ഇണ്ടാക്കാ നല്ലത്.
സൗഹൃദം ആ ആ അങ്ങനെയുള്ളൊരു മനസ്ഥിതി ഇള്ള ആളാണ് ഉം
കൊണ്ട് നടക്കാനി ഇസ്കൂള് പഠിക്കുന്ന കാലഘട്ടത്തേ ഒരുവിധം സുഹൃത്തുക്കളൊക്കെ കാരണം നമ്മക്ക് പറഞ്ഞാ നമ്മ എന്തുണ്ടെങ്കിലും നമുക്ക് വിളിച്ചാല് ഒന്ന് സംസാരിക്കാൻ പറ്റണ സുഹൃത്ത് സുഹൃത്തുണ്ടാവുന്നെ നല്ലതാ.
പിന്നെയോ ആ എന്തെങ്കിലും നമ്മളൊരു മനസ്സ് സമാധാനത്തിന് വേണ്ടിട്ട് പിന്നെ എനിക്ക് ബൺ വളരെ അടുപ്പുള്ള ഡിഗ്രിയും പ്രീ ഡിഗ്രിയും മുതൽ ഡിഗ്രി വരെ പഠിച്ച ഇപ്പം ഇവിടുത്തുകാര് മൂന്നാളിണ്ട് നമ്മളെ എപ്പഴ് ഒര് അരമണിക്കൂറെങ്കിലും സംസാരി ഇതല്ലങ്കി നമ്മൾക്ക് സമാധാനം ധനാവോ
ആ അതാ ഇന്നലോ നമ്മടെ മനസ്സിന് നമുക്ക് അവർക്ക് നമ്മളോട് ഇന്നത് പറയാ നമുക്ക് നമ്മ കാരൃങ്ങൾ അവരോട് പറയ്യ എന്ത് പഠിച്ച് സുഹൃത്തുക്കളോട് പറയുന്ന മരൃതൊരു വേറൊരു സമാധാനം
അതെ അതെ അധിക ആൾക്കാരും ആയി ചില ആൾക്കാരൊന്നും അങ്ങനെ ഒന്നു അല്ല ഒരു സൗ
ആ ഇല്ല ഇപ്പഴ്ത്തെ ആൾക്കാർക്ക് ഇങ്ങനായി ഇപ്പൊ ഇപ്പാരെ കാണ്ന്നത് അത് അവരാണ് സുഹൃത്തുക്കള് കൊറേ നില്ലല്ല പോയി
എന്തെങ്കിലും ആവശ്യത്തിന് സംസാരിച്ചു അന്നാ പോയി പിന്നെ ഒന്നുമില്ല ആവശ്യങ്ങൾക്ക് മാത്ര ഇത്തരം സൗഹൃദം സ്ഥാപി
ആൾക്കാരുണ്ട്
അത് അങ്ങ് കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ട് അങ്ങ് ആ അവസ് സാനവരെ കൊണ്ടുപോകുന്ന ആൾക്കാരുമുണ്ട്
ആ അതെല്ലാ കാര്യ കൂടെന്നങ്ങനെ കൊണ്ട് പിന്നെ കൊറെ സുഹൃത്തുക്കളെ കൊണ്ട് ചതി ആൾക്കാരുണ്ട്
പിന്നെ സൗഹൃദം മനസ്സിലാക്കിട്ട് നമ്മൾക്ക് മനസ്സിലാവല്ലോ കുറച്ച് ഇടപഴകുമ്പം തന്നെ എങ്ങനെയുള്ള ആൾക്കാരാന്ന്
നമ്മളിപ്പോ എല്ലാ ഒരു ജോലിയിലായാലൊക്കെ നമ്മള് കൂടെ നിർത്തിയിട്ട് ഇപ്പൊ രണ്ടും മൂന്നും പേര് ചേർന്നൊക്കെ ഒരു സംരംഭം തുടങ്ങിട്ട് അവരില് ഒരാള് നമ്മള് ചതിക്കുമ്പോ നമുക്ക് അവരിലുള്ള അങ്ങനത്തെ ഇതൊക്കെ നമ്മൾ കേൾക്കുന്നതാണല്ലോ
അതെ അതെ അതെ അതെ
ഒരു സംരംഭം തുടങ്ങിയവരടെ കൂടെ നിർത്തണന്നുണ്ടെങ്കിൽ അത്രയും വിശ്വസ്തയോടെയായിരിക്കും അപ്പ അവരൊക്കെ നിർത്തിയിട്ടുണ്ടാവുക
അതെ അതെ ആഹ ആഹ
ചതിക്കാന്ന് പറഞ്ഞാതന്നെ അതിന്റെ ഒരു വിഷമം അതും വളരെ വലുതാണ്
ഉം ഉം എല്ലോം പിന്നെ അങ്ങോട്ടി ഇങ്ങോട്ടി എല്ലോം ഒരു എന്താണ് നമ്മുക്ക് തെറ്റോം കുറ്റോം എല്ലാം സഹിക്കാൻ പറ്റുന്ന തരത്തിലുള്ള നല്ല ആൾക്കാരും ഉണ്ടാവണം പിന്നെ ആവശ്യങ്ങൾക്ക് മാത്രം ഒരു ഇത് ഉണ്ടാവുന്ന സൗഹൃദമുണ്ട് അങ്ങനെ ചൂഷണം ചെയ്യുന്നത് മാത്ര
ആ അതെ അങ്ങനത്തെ സൗഹൃദമുണ്ട് അവക്ക് അവരുടെ കാര്യങ്ങൾക്ക് മാത്രം നമ്മളെ നമ്മളെ വിളിക്കണം നമ്മുക്ക് എന്തെങ്കിലൊക്കെ ഉണ്ടെങ്കില്
അതുപോലുള്ളതെല്ലാം ആലോചി ആലോചിച്ചിട്ടേ നമുക്ക് കണ്ട് തുടർന്ന് കൊണ്ടുപോകാൻ പറ്റും ഇല്ലെങ്കിൽ അത് അങ്ങനത്തെ ഇല്ലാത്തതാ നല്ലത് നല്ല സൗഹൃദങ്ങള് മാത്രം സ്വീകരിക്കുക ആ പിന്നെ സൗ ഹൃത്തുക്കൾ ഇണ്ടാകത്തില്ല നമ്മള് എല്ലാത്തിൻ്റെ ഇപ്പൊ മനസ്സിൻ്റെ ഇതാണ് നമ്മള് മനസ്സിന് സമാധാനം ഉണ്ടാകുന്ന തരത്തിൽ എന്തും സ്വീകരിക്കാം ഇപ്പൊ പി- നമുക്ക് വിഷമം തീരുന്ന അതെ വെഷമം തരുന്ന ആൾക്കാര് ഇണ്ടായിട്ട് കാര്യം ഇല്ലല്ലോ
ഉം നമുക്ക് നമ്മള് കൂട്ടുകൂടുമ്പോ നമ്മളെ ഒരു ഇതിൽ നമ്മള് കൂടെ നിക്കണ സുഹൃത്തുക്കളെ കിട്ടണം അപ്പൊ നമുക്കും തന്നെ ക്കും ആ ഒരു രീതിൽ നിക്കാണേ നമുക്കും പറ്റുള്ളൂ
പിന്നെ ഇങ്ങനെ സുഹൃത്തക്കുക്കൾ ഇണ്ടേൽ നമുക്ക് എന്തും തുറ ന്ന് പറഞ്ഞ നമ്മൾ മനസ്സിലന്നെ അത് ഇങ്ങനെ കെട്ടി കെടന്നിട്ട് ടെൻഷനായി മാറൂല അത് എന്തിനെങ്കിലും ഒരു പരിഹാരം പറഞ്ഞു തരാനും ഒരു വെഷമസന്ധിയിൽ- പ്രതിസന്ധിയിൽ പരിഹാരം പറഞ്ഞു തരാനുവല്ലോ ഉം
സുഹൃത്തുക്കളോട് പറയ
ഉം
ഞളൊക്കെ ഇനി ഇപ്പ നമ്മുടെ കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങളാണെങ്കിലും ഒരുവിധം സ്ത്രീ ഇപ്പ വീട്ടി പോയി പറയാൻ പറ്റില്ല അപ്പ അവർക്കൊരു സമാധാനം പോലെ ഒരു സുഹൃത്ത് നല്ലൊരു സുഹൃത്തുണ്ടാവാന്നു പറഞ്ഞാല് അവരോട് പറഞ്ഞിട്ടെങ്കിൽ നമ്മടെ മനസ്സിന് ഒരു സമാധാനം നമുക്ക് കിട്ടും
അതെ അതെ നമുക്ക് എവിടെങ്കിലും ഇപ്പോ ഒരു അടുത്ത് എവിടെയും പോണേങ്കിൽ ഒരു കൂട്ടായിട്ട് വരാനും പിന്നെ
ഇപ്പൊ ഒരു പുറത്ത് നമുക്കൊരു സന്തോഷംമാണെങ്കിൽ ഈ കൂട്ടുകാരന്മാരെ കൂട്ടുകാരെയല്ലക്ക വിളിച്ചാല് അവർ വന്ന് അവര് ഒരുമിച്ച് കൂടി നമ്മള് കുറേ നേരം നമ്മളെ തന്നെ അങ്ങനെ മറന്നു പോകും നമ്മള ആ ഒരു അവരുടെ ഒരു ഇതിലായി പോവും
അതെ എന്റെ കൂട്ടുക്കാരെന്ന് വെച്ചാ ഞാനിപ്പോ നമ്മളെന്തെങ്കിലും ഇപ്പ ടൗണിൽ പോകുമ്പോ വരാൻ പറഞ്ഞ നമ്മള് വെറു കറങ്ങി എല്ല സാധനങ്ങളൊക്കെ വാങ്ങി ഒരു ചായയെല്ലാം കുടിച്ച് ഒരു ഐസ് ക്രീം വെല്ലോം തിന്നിട്ട് പിരിയും എന്തൊക്കെ പറയാനുണ്ടാവുന്ന് അറിയോ പറയാൻ എത്ര മണിക്കൂറുകൾ ഉണ്ടായാലും നമ ക്ക് പറഞ്ഞാലും മതിയാവൂല അത്രയും വിഷയങ്ങളായിരിക്കും കടന്ന് വരുന്നത്
ഞങ്ങൾ ഒരുമിച്ച് കൂടും എവിടെങ്കിലൊക്കെ നമ്മ പാനി പ്പ ഞങ്ങള് വീട്ടിലെന്നെ പറയും ആദ്യം ഉമ്മമാരാണ് കൂടുന്നതേ ഉം മക്കക്കല്ലാ സ്കൂൾ അടച്ചത് ഉമ്മമാർക്ക് അടച്ച പോലാണ് അവര് അവിട്ന്ന് വന്നിട്ട് മ്മള് ഒരുമിച്ച് കൂടാ നമുക്കതല്ലേ നമുക്കാണ് അതൊരു സന്തോഷം നമുക്ക് അതേപോലെ നമ്മള് നമ്മ
ഇപ്പോളത്തെ പിള്ളേരൊന്നും അങ്ങനെ ഒരു ഇതില്ല സ്‌കു സൗഹൃദത്തിൽ ഒന്നും അധികം ഇഷ്ട പ്പെടുന്നവരല്ല അന്ന നേരത്തെ പിന്നെ മാത്രമാണ് ഉ ആത്മാർത്ഥമായ ഒരു സൗഹൃദം സ്നേഹമൊന്നും
നമ്മള് പറഞ്ഞ നമ്മള് നമ്മളെ കാലത്തൊക്കെ നമ്മക്ക് നമ്മൾ സ്കൂളിട്ട് വരും നമുക്ക് സ്കൂളിട്ട് വന്നാ വീട്ടിൽ മ്മക്ക് കുറച്ച് സുഹൃത്തുൾണ്ടാവും സ്കൂളിൽ ഇണ്ടാവും വീടിന്റെ പരിസരത്തൊക്കെ ഇപ്പത്തെ കുട്ടികൾക്ക് അതില്ലല്ലോ ഇപ്പ സ്കൂള് ല് പോണത് അവര് അവിടെ പഠിച്ച അവരുത് കഴിഞ്ഞ്
ഉം അതെ അതെ അതെ
അവര് പുറത്തിറങ്ങിട്ട് കളികളൊന്നും ഇല്യല്ലോ നമ്മള
ഇല്ല ഇതിൽ തന്നെല്ലേ മൊബൈൽ ഇരുപത്തിനാല് മണിക്കൂറും പിന്നെ എങ്ങനെ സൗഹൃദം ണ്ട ണ്ടാവാ കളിക്കാനും ആക്കാനും ഉ ഉ നമ്മുക്ക് രാവിലെ പണ്ട് രാവിലെ പുലർന്നാൽ തന്നെ കളി
നമക്ക് സ്കൂളിട്ട് വന്നാൽ തന്നെ അപ്പുറത്തേക്ക് പോകണല്ലോ അല്ലെങ്ക അപ്പുറത്ത വി പോണം അവര് വരും ഇവര് വരും ഒറ്റ ചിന്താ നമക്ക്
സ്കൂള് പൂട്ടിയാൽ പിന്നെ പറയും വേണ്ട സ്കൂള് പൂട്ടിയാൽ പിന്നെ അതിലാ പ്പുറത്ത് സന്തോഷമായിരിക്കും
ഇപ്പത്തെ ഇപ്പഴത്തെ ആൾക്കാർക്കൊന്നും സൗഹൃദം അങ്ങനെ ഉണ്ടാവൂല ഇ സുഹൃത്തുക്കളെ അവര് അവര് അപ്പ ആരാ പഠിക്കുമ്പോ ആരാ കൂടുള്ളത് അപ്പൊ പിന്നെ അത് കഴിഞ്ഞാല് ഹ് പിന്നെള്ളത് അങ്ങനെ ആവും
ഇപ്പൊ എത്ര ദൂര പോയാല് നമുക്ക് വിളിച്ചിട്ടും സംസാരിച്ചും സൗഹൃദം പുതുക്കാലോ അതുകൊണ്ട് വിളിക്കാനും സമയം കണ്ടെത്തണം വീട്ടു ജോലിക്കും സമയം കണ്ടെത്തണം ഒന്നിനും സമയം തികയാത്ത അവസ്ഥയ പിന്നെ എവിടെയെങ്കും പോന്നുണ്ടെങ്കിൽ അതെനെ
നമുക്ക് ഇ ആ ആ ആൺ സുഹൃത്തുക്കൾണ്ടോ
അഹ് അ കൊറച്ച് അങ്ങനെ അധികംന്നിലെങ്കിലും നമ്മൾക്ക് എന്തെങ്കിലും ഇങ്ങനെ ഏഹ് കൊ ഉഹ് കൊറോണ സമയത്ത് ഇങ്ങനെ കൊറ ചെയ്തവെല്ലാം ചെയ്യായിരുന്നു അപ്പൊ എന്നേരം ഈ എഴുത്തുകാരായ ഒരു ഗ്രൂപ്പ്ന്ന് ഒരു രണ്ട മൂന്നാൾക്കാരുണ്ടായിരുന്നു അപ്പൊ എഴ എഴ ന്തേലും അങ്ങനെ എഴുതിയിട്ട് അങ്ങോട്ടി ഇങ്ങോട്ടി ഒരു ഒരു കാര്യങ്ങള് സംസാരിക്കലും അത് ദൂരം ദൂരല്ല ആലോ ഇപ്പോഴും അങ്ങനെയുള്ള ആൾക്കാരാണ് തിരുവനന്തപുരല്ലേഅ ആണ്ങ്ങള് അ നല്ലയാണ് നമ്മളിപ്പോ എഫ് ബി യില് നല്ല ഫ്രണ്ട്സ് ഉണ്ടായാലും നമ്മള് ഇതുപോലെ ഇരിക്കും
അതെ ആഹ് ആൺ സുഹൃത്തുക്കള് നല്ല സുഹൃത്തുക്കൾ ഉണ്ടാകുന്നത് ന നല്ലതാട്ടോ ഇനി പറഞ്ഞാലേ നമുക്ക് എനിക്കിങ്ങനെ വീട് പണിയൊക്കെ നടക്കുന്ന ടൈമിലൊക്കെ എനിക്ക് ആങ്ങള കൊറച്ച് അമ്മക്ക് ആ അത്യാവശ്യം ഇ പൈസക്കൊക്കെ അത്യാവശ്യം ഉണ്ടാവല്ലോ അപ്പ ഞാനെന്റെ ആൺ സുഹൃ അത്രയും നമ്മളൊരു വിശ്വാസമുള്ള നമുക്ക് ആ നമു നമ്മളെ കുടുംബ ആരോട് ചോദിക്കും എന്ന മട്ട് ആ പഠിച്ചിട്ട് ജോലിയൊക്കെ ഉള്ളവരാണ് ഒരു പൊറത്തു പുറത്താണ് ജോലി ചെയ്യുന്നത് അതെയോ സാഹചര്യങ്ങളിലൊക്കെ എന്നിട്ട് എന്തായാലും നമുക്ക് അത്രയും വിശ്വസിച്ച് നമുക്ക് പൈസ ചോദിക്കാന് അത്രയും വിശ്വസിച്ചുള്ള അ അങ്ങനെ ഉണ്ടാകുന്നത് തന്നെയാണ് വല്യ കാര്യമാണ് നമുക്ക് നമ്മള് കുടുങ്ങി കെടക്കുന്ന ഒരു സമയത്ത് നമ്മളെ സഹായിക്കാനൊക്കെ ഇത് സം
നമ്മളിങ്ങനെ സംസാര് രിക്കാൻ പറ്റുന്നവർക്കേ സൗഹൃദങ്ങൾ ഉണ്ടാവു അങ്ങനെയാണ് നമ്മൾക്ക് ഇതുപോലുള്ള ഓരോ കാര്യത്തിനും അങ്ങനെയുള്ള ഒരു സ്വഭാവം ഉള്ളവർക്കേ ഇതിനൊക്കെ പറ്റു മറ്റ് ഇങ്ങന സൗഹൃദങ്ങള് അങ്ങനെ ഉണ്ടാവും നല്ലേ സംസാരിക്കാനും കഴിവുള്ളവർക്കാണ് സൗഹൃദങ്ങള് ഉണ്ടാവും ഇങ്ങനെ ഇരിക്കുന്നവര് ആര് വന്നിട്ട് സൗഹൃദം കൂടാനാണ്
ഇപ്പൊ പുതിയ ആൾക്കാരോടായാലും നമ്മള് സംസാരിച്ച് ഇതായാല് പുതിയ പുതിയ സുഹൃത്തുക്കൾ ഉണ്ടാക്കുന്നുന്നത് നല്ലതാണെന്നാണ് എനിക്ക് തോന്നുന്നത്
പിന്നെയോ നല്ലതാ ണ് അവരെ അവരെങ്ങനെയാണ് മോശ ച്ചാണെങ്കിൽ അവര്
ആഹ് അത് നമ്മള് അവരെ എങ്ങനെ ഒഴിവാ പ്പൊമ് അങ്ങനെ എന്തല്ലോ ബുദ്ധി ട്ട്
സൗഹൃദത്തില് നമുക്ക് സം വർത്താനം പറയുമ്പോ തന്നെ മനസ്സിലാവും കൊറച്ച് രണ്ടു ദിവസം കൊണ്ടുപോകാൻ തന്നെ മനസ്സിലാവും അവര് എങ്ങനെയുള്ള
ആ ഇപ്പോ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഒരു വിധം ആൺകുട്ടികളും പെൺകുട്ടികളും സുഖ സൗഹൃദം എന്നുള്ളര് ഇത് കൊണ്ടുപോകാൻ കഴിയാത്ത ഒരു കാലഘട്ടത്താണ്
ഇല്ല അവര് അവർക്ക് വേറെ വലതും ആഗ്രഹിച്ചി
അതെ ഇപ്പോഴത്തെ കുട്ടികളെ നമുക്ക് സൗഹൃദം കാണാൻ പറ്റില്ല ഇപ്പൊ അവർക്ക് നന്നല്ല അവര് ഒരുമിച്ച് ഇപ്പം നമ്മളന്നെ ഇല്ലാം കണ്ടിട്ട് സ്കൂളി വിട്ട കുട്ടികളെ തന്നെ അവിടെ ഇവിടെയൊക്കെ വെച്ച് കണ്ടിട്ട് അതൊക്കെ ഇ സ സൗഹൃദത്തിന്റെ ഭാഗല്ലല്ലോ
അല്ല അല്ല അവര് വേറെ ഇല്ലീഗലായിട്ടുള്ള വേറെ മോശമായ രീതിയിലുള്ള സൗഹൃദാണ് അവര് വേ വേറെ പലതും ആണ് പ്രതീക്ഷിക്ക
ഇപ്പോഴത്തെ കുട്ടികളെ പല നമ്മ നമ്മളെ ക്കാലത്തു നമുക്ക് അങ്ങനെയുള്ള ചിന്തകളൊന്നുംമില്ല നമ്മുക്ക് സുഹൃത്തുക്കള് മാത്രം നമ്മുടെ കൂടെ കളിച്ച് വളർന്ന് നമുക്ക് അങ്ങനെ ഒരിത് ആണ് അവർക
ഇപ്പൊ പത്താം ക്ലാസ്സിലെ കുട്ടികള് തന്നെ നമ്മുക്ക് കാണുന്നത് നമുക്ക് വാട പോടാ ബന്ധാണ് അവരോട് ഒരു സഹോദരന്മാരെ പോലെയാണ് സുഹൃത്തുക്കളുംമാണ് ഇപ്പം ഈ നമ്മളെ കൂടെ പടി ശരി അവിടെ ഒരു സഹോദര സ്നേഹം ഒണ്ട് ഒരു സു കൃത്ത് നല്ല സ്നേഹോണ്ട് അങ്ങനെ രണ്ടു തരത്തിലാണ് അവരോട് എന്ത് പറയാം എന്ത് തമാശയും പറയാം നമ്മളെ അതേ എ ഒരു പ്രായ
നമ്മള് എന്ത് പറഞ്ഞാലും ഇനിപ്പ ഇല്ല്യാന്നൊള്ളിതില് ക്ഷേ പ്പഴത്ത ഇപ്പം നമ്മള് പത്താംക്ലാസി പഠിക്കുന്ന കുട്ടികളൊക്കെ നമ്മ്ക്ക് ആൺ സുഹൃത്ത് ണ്ടെന്ന് പറഞ്ഞാ തന്ന അമ്മക്ക് മ്മ രക്ഷിതാക്കള് ഇത് ഭയങ്കര ബേജാറാവും
ങാ പണ്ട് പണ്ട് അങ്ങനായിരുന്നു ത് ആണ് എന്ന് പറയുമ്പോ അവ്ക്കൊരു പേടിയായിരുന്നു ഇത് വല്ല മോശമായിരിക്കുംന്ന്
ആഹ് അതെ ഇപ്പ പിന്നാ ല്ല എല്ലാം ഒരുപോലെ ആയി ഇപ്പ ആ ആണ് ആൺകുട്ടികളായാലും പെൺകുട്ടികള് ങാ
ആഹ് ഇപ്പം നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ അതൊന്ന് കൊണ്ടത്തരോ എന്ന് എനക്ക് വരാൻ പറ്റാണ്ടാ എന്ന് ഒന്ന് പറഞ്ഞാല്
ങാ നമുക്കറിയാം ഹെൽപന്നെ വേണംന്ന് നമ്മളിപ്പം അങ്ങനായാലും നമ്മള് പോയി നമ് ഒരു ബുക്ക് വേടിച്ച് കൊണ്ടുവരാനായാലും നമ്മള് പോയി വേങ്ങിക്കൊണ്ടുവരണം
ങാ ങാ ങാ ങാ ഉം അതന്നെ
അപ്പൊ നമ്മക്ക് പോകുന്ന വഴിക്ക് തന്നെ നമുക്ക് ഒരുപാട് സുഹൃത്തുക്കളൊണ്ടാവും ഇപ്പോത്തെ കുട്ടികളാന്നു പറഞ്ഞാ ഈ പോകുമ്പോ തന്നെ നമ്മള് ഇതിലേക്ക് ഈ സ്ക്രീനിലേക്ക് നോക്കിയിട്ട് ഇക്കെ നടന്ന് പോവുന്നത് കേട്ടാ അ അവിടെ മൊത്തത്തിലൊന്നും സംസാരിച്ചിട്ടില്ല സംസാരിച്ചിട്ടുള്ള ശീലം വളരെ കൊറവായിരിക്കും
അതെ അതെ അതെ
സുഹൃത്തുക്കളും ഉണ്ടാവ നല്ലതാണ്
അത് അത് ഏറ്റവും നല്ല ഒരു കാര്യാണ് ഒരു സൗഹൃദങ്ങള് ഇണ്ടാക്കു